ആഹ എന്നിട്ട് എന്തൊക്കെ? ഇതാ ഇവിടെണ്ട് എന്തൊക്കെ എന്റെപാട് സുഖല്ലാ?
സുഖമാണ് കുഴപ്പില്ല അങ്ങനെ പോണ് എന്താവിടെ മഴഇൻ
ഏഹ് മാഴന്തൊക്കന്ന് കൊറച് കൊറവാണ് ഇങ്ങനെ വരും മഴ വരും പോവും ഡ്രസ്സ് ഇടാൻ പോ അപ്പോത്തന്നെ ഡ്രസ് ഇട്ട് വരുമ്പോത്തന് പിന്നെ മഴ വരൂ അപ്പോത് നിങ്ങട്ടു തന്നെ എടുക്കും
ഉം ന്താണ്
ആയിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെയണ്ട് ആഹ് പിന്നെ അതും ഇതന്നെ അവിടെ തിന്മിക്കാണ്ടിടും ആഹ് അതെ ഇതുകൊണ്ട നമുക്ക് വരാാന്തിക്കല്ഈ കൊണ്ട പോയിട്ട് നമ്മള വെയിൽ ണ്ട് വെച്ച്ട്ട്
എന്നപ്പോ ത്തിന് വെയില് വെയില ഇട്ടാ നമ്മള ഇട അപ്പപ്പോ ത്തിന്
ഒരു വാത്ത കൂടി കേറി വരുമ്പോത്തേനെ ഒരു വാത്തക്കൂടി ഉണ്ടാവും മഴയന്നേ ഉ എ ആഹ എടി വണ്ണാ അങ്ങനെ എന്റെ ഫ്രണ്ട് എന്റെ സ്നേഹരി ഇ ഞാന അവർക്ക് മെസ്സേജ് അയച്ചേനി അപ്പൊ അവളോട പറഞ്ഞിക്ക്ണക്ക് നാളെ ഹോസ്പിറ്റലക്ക് പോവാണ്ട് അപ്പൊ
ആം
ആന്ന് പറഞ്ഞിക്കണ ഉം പിന്നെ പിന്നെ
അ ഞാ ഓമ്മപ്പെടുത്തിക്കണ ഞാ എപ്പളും ഓർമ്മപ്പെടുത്തിക്കണടി
ആഹ് അപ്പൊ ആ അപ്പൊ ഞാ ആഹ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് നാളെ ഹോസ്പിറ്റല പോവാണ്ട് ന്റ മാപ്പള പറഞ്ഞ നളെ ഹോസ്പിറ്റ ഹോസ്പറ്റേക്ക് പോവാ അപ്പ നാത്തുന്റെ വീട് ഹോസ്പിറ്റലിത്ത അപ്പാണ്ട് പോവാൻ എപ്പോഴാ പറ നമു ഞായറാ്ച്ച പോവാ എന്റെ മോനക്ക് സ്കൂളില്ലാത്തന്ന്
ആഹ
പോവാന്ന പിന്നെ ഹോസ്പിറ്റലക്ക് നാളെ പോയിട്ട് ഇതാക്കണം മഗോളോട് പറഞ്ഞനി
ആ
ഉം
ആ ശരി അത് ഓളെ ഓർ മരുന്ന് ഓർ മ അവൾക്ക് സുഖല്ലാതകിടക്കല്ലേ അപ്പോ മരുന്ന് വാങ്ങൻ. ഓണംമാപ്പുറക്കെ മറ്റേത് ഈ ലെൻസിന് ലെൻസ് അവിടെ പഴപ്പ് വന്നട്ട സർജറി ചെയ്തരുന്നു
ആഹ
നമ്മള് നെഞ്ഞിൻന്റെ ഉള്ള ലെൻസ് ഇല്ലേ ആ എന്നിട്ട് ഗൾഫിൽഴന്നയി ആഹ അപ്പൊ കൂടുന്നിട്ട് സർജറി ചെയ്തിട്ട് നാല് മാസം അഡ്മിറ്റ് ചെയ്യുന്നു എന്നിട്ട ഇപ്പോ അഞ്ചെട്ട് ഒമ്പത് മാസം അയിന്റവും ഓള ഓളും ഓളും മാപ്പിളയും മാത്രം ഉള്ളു പരേൽ കുട്ട്യാള്ഓളെ കൂടീലാണ.
ആഹ് നമ്മള് അണുക്കള് വരാൻ അതൊന്ന് ഭാര ഉണ്ടാകൂലൈ കാരം.
പാടില്ല ക്ഷായരോഗണ്ട്.
ആഹ
ആ അപ്പോ മരുന്ന് നിർത്താൻ പാടില്ല അപ്പ അങ്ങനെ ഒരു അറിയാത്തൊരു അറിയാത്തരു ച പിന്നെ അയ്ല് സ്കൂൾ വണ്ടീൽ പോണെഡ്രൈവറണ് ആ ചക്കൻ്റെക്കന്നൊ ഒരു അഞ്ഞൂറ്പ്യ വാങ്ങി മരുന്ന് വാങ്ങി കൊടുത്താണ് ആ ചെക്കൻ വന്നിട്ട് ചൂടാവത്ര ഏ അപ്പ മ ചൂടാകോ ത് ഫോണ്ക്ക് വിളിച്ചങ്ങനെ ചിത്ത പറയത്ര അപ്പോ അങ്ങനെ പെരെ ഇ വന്നാ മാപ്പലക് ഇഷ്ടല്ല.
ആഹ്
ഏ
പിന്നെ ആഹ പിന്നെപ്പ എന്തയ്യാം മാ അപ്പൊണ്ട് രോഗത്തിന് മരന്ന് വാങ്ങാൻ പൈസ ഇല്ലെങ്ക പിന്നെ പെണ്ണുങ്ങൾ തെണ്ടൂലേ?
ആ തെണ്ടൂല്ലേ അപ്പൊ ഓള് മാപ്പളക്കണങ്കി സംശയാണ്. അപ്പ അൻ്റെയൊക്കെല്ലെ ഇപ്പോൾ ഞാൻ വാങ്ങി കൊടുത്തത്
ആഹ് ആഹ്
ഏഹ മരുന്നു അയാളെ വാങ്ങിയത് അയാളെ കടം വീട്ടാനാണ് ആണ് കൊടുത്തത്.
ആഹ്
ഏഹ എന്നിട്ട് ഇപ്പ ഞാൻ മെസ്സേജ് അയച് സജിനാ ഇജ് എന്ത് പണികാട്ടിയത് ഏ ആ പൺകുട്ടിക്ക് നാളെ പോവാനുള്ളതാന്ന് പൈസ വേകം വിട്ടൊടുക്കട്ടാന്ന് അപ്പോൾള മാപ്പിളെ മെസ് എ മെസ്സേജ് കണ്ടിട്ട് മാപ്പിള ഓള ചീത്ത പറഞ്ഞക്ക്ണത്ര
ഏ
മാപ്പള ഓളെ ചീത്തപറഞ്ഞുത്രെ അയ്നക്കെപന്താ ചീത്തറയാളെല്ലെ
എന്തിന് ചീത്തറയണ് പൈസ കൈഞ്ഞെന
ആഹ് സാജിൻ്റെയക്കെന്നും അല്ലാതെ വേറെ ആരെക്കാന്നാ പൈസ വാങ്ങിക്കണേ പറഞ്ഞിട്ട്.
ആഹ്
ആകെ സീനായിന്നൊക്കെ
ഉനി ന്ന ആ ചങ്ങായിന്റെ അസുഖം ചങ്ങായിക്കും മാറണ്ടല്ല
പാ വേ
ഉം അതില ഒന്നപ്പോ ചെയ്തരണ്ട് ആഹ്
ത യ്ക്ക് സംശയാ ടി
ആഹ് സംശയരോഗം ആയപോളെ ഇയാള് രോഗിയും കൂടി ആയപളെ ഇവ- എന്തെങ്കലും എന്താ വേറെ എന്തെങ്കും വ
അയ്നു അതല്ലെടി അതെല്ല പിന്നെ ഇതൊണ്ട് എ ഇവര് തമ്മില് എ ! ! ! ! ! ! ! ! ! !
അപ്പൊ അതിന്റേതായിട്ടുള്ള അപ്പൊ സംശയം ഉണ്ടാവോ ഇവന് രോഗിയാണ്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
പേ ഇണ്ടാവും ആ അത് ആണുങ്ങൾക്ക് പൊതുവേ പെണ്ണുങ്ങൾ നല്ല ആരോഗ്യ പെണ്ണങ്ങൾ കൊറച്ചതൊക്കെ ഉണ്ടന്നുണ്ടെങ്കിലെ- ആണുങ്ങൾക്ക് വെയ്യാഞ്ഞാലേ ആണുങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് പറഞ്ഞിട്ട് കാര്യല്ല ഉം നേരെ മറിച്ച് ഇപ്പൊ ആണുങ്ങളെ കാര്യത്തിലങ്ങ- അത് തന്നെയല്ലെ പെണ്ണുങ്ങൾക്ക് എന്താ വയ്യായി എന്തെന്നുണ്ടെങ്കില് ആണുങ്ങളും ഇപ്പ അങ്ങനെതന്നല്ലേ ഒ അല്ലത് കട്ടന്നിട്ട് പോകലേ
ന്റെ മുന്നേ ചങ്ങായി ഗൾഫില നെയ ഗൾഫിലാകുമ്പോൾ വീഡിയോ - കോൾ ചെയ്യുമ്പോ ബാക്ക് ക്യാമറ അടിച്ച അടിക്കാൻ പറയത്രേ ! ! ! ! !, ! ! ! ! വള്ളാഹി ഓളപെരേല് പണിക്കാര വന്നാല് പെരേൽ മം അന്താണ് പണിക്ക് പണി കയ്യോളം വിളിക്കുവത്രെ വീഡിയോ കോളില്
യേ ഏ എ
ഇന്ന്ട്ട് പറയാത്ര ചോറ് അവുക്ക് ചോറുണ്ണാൻ അവുത്ത്ക്ക് കയറ്റെന്നും വേണ്ട തിണ്ടുമ്പോ ചോറ് വെചൊടുത്താ മതി കഞ്ഞിയൊക്കെ തിണ്ടുമ്മെ വെച്ചോടുത്താ മതീന്ന്
ആർക്ക് പണിക്കാർക്കാ
ആഹ്
ആ... ഹ്
അങ്ങനെ
അത് പിന്നെ ചിലേരൊക്കെ പറയും ഉള്ളിലച്ചോർക്കണം പണിക്കാരുണ്ട്ന്നുണ്ടെങ്കില് ഉള്ളിലു വെച്ചോട്
അയിന് അതല്ല. പക്ഷെ അത് പൊവോളും കുളിക്കുവത്രെ അതാ രസം
പണിക്കാര് പോവുളോമ് മ്
ഇഞ്ഞി ഇബള് ഓരോട് വർത്താനം പറഞ്ഞിരിക്കുകയാണോച്ചിട്ടെയ്
ആ ആഹ്
അങ്ങനത്തൊക്കെ ഒരു കാട്ടലാണ്
അങ്ങനെ സംശയരോഗ ണ്ടായിട്ടാണത്
ആഹ്
ഊമ് ഹേതായാലും എന്താപ്പ ചെയ്യാ ഓരോ ഗതികേട് അപ്പൊ അവർക്ക് പിന്നെ എന്താണല്ലോ ഇ ബുദ്ധിമുട്ട് കുട്ടിനൊക്കെ എന്താങ്ങനെ കാട്ട്നെ
ഓ ഓള് പണിക്കോൺണ്ട് രണ്ടു പേരേക്ക്
തൊടക്കാനും മോറാനൊക്കെ ആ
അല്ല എന്താട്ട ജീവിതം പോണ്ടേ.
അപ്പോ എങ്ങനെ അവള്ങ്ങനെ വേറെ പണിക്ക് പോകലും ഈ പെരീക്ക് വരിലും കൂടി നടക്കോ? ങ്ങനെ വരാം പാട്ണ്ടോ?
എന്ത്?
ഈ വയ്യാത്ത ആളെര്ത്ക്ക് ഈ ഒരാളെ പണിക്ക് വീട്ടക്ക് പണി
അയിന് അതെല്ലടോ അത് ഓള് പ്പള തൊടങ്ങീത്. പണിക്കോക്ക് ഇതുവരൊക്കെ ഓളെ ഈ ചങ്ങായിന്റെ അമ്മോനൊക്കെ ചെലവ്ന് ചെലവ്നൊട്ക്കേര്ന്നു ഇപ്പോ ഓല് നോക്കാതായപ്പോ പ്പളാണ് പണിക്ക് പോകൊട്ത്യേത്.
ആ പ്പോ ബളെ കുട്യേളാരേര്ത്ത. ബ്ളെ
ഓളമ്മാൻ്റെര്ത്ത് ഓള നാത്തൂനാണെങ്കിലോ തെറ്റിലാണ് തെറ്റി പോയിക്കുണ്.
നാത്തൂന്ർഞ്ഞാല് ബ്ളെ ആ
ആങ്ങൾടെണ്ണങ്ങള്.
ഏആ അതെന്ത്യാ.
അതെന്ത് പെണ്ണ് വെര്നില്ലാ കാര്ണെന്താന്ന് ബെൽക്കാര്ക്കോറീല.
ആങ്ങള.
ആഹ് ആങ്ങൾക്ക് ആങ്ങള നല്ലോരു ചെക്കനാ മളെ.
എആഹ്
ഏ പണ്ടൊരു പവൻക്കെള്ളതൊക്കേ രണ്ട് പവനാക്കി കൊടുക്കുന്ന ചെക്കന.
ഏ അങ്ങൻത്തൊക്കല്ല ചെക്കന്മാര്ണ്ടാകുമ്പോ യിങ്ങനൊയിവാക്കി പോകാം പാട്ണ്ടോ. മ്മള മാപ്പ്ളാരൊക്കെ അങ്ങനൊക്കെ ഞാനെ നക്കണെന്ന ഞാൻ ഇയിലലി പോണം എ്റെ നാത്തൂനയി അങ്ങേ തണെ ന്നോ ഒയിവാക്കി പോണം.
ആഹ്
എന്റെ ആപ്പെന്ത പോലെതന്നെയണ് അന്ന് മുതല് ശരിക്ക് പണിക്കോവാതെ ഒരു കഥെണ് മര്യാതക്ക് പണിക്കുമ്പോവൂലാ. ആഹ് അന്നൂങ്ങൻതനെടീ ശെരിക്കൊരു പണീകാര്യോന്നുല്ല്യാ ഉള്ളത് പോണതാണെങ്കി നേരത്തിനും കാൽത്തിനും പോവുലാ
ആ അപ്പജ്ജ് നേരത്തെ നേരത്തെ സുബൈക്കൊന്നും വ്ൾച്ചാണ്ട് ത
ആഹ് അല്ല ഞാന് വിളിച്ചിട്ടൊന്നും ഒരു കാര്യോല്ല ആയിട്ടില്ല ആയിട്ടില്ല പ്പൊ പോക പ്പൊ പോയെ തെറെ വിൾച്ചിന്റമ്മോസാക വന്ന് വിളിക്കൂ മ്മ വന്ന്കാണ് കൊറെ വിളിക്കും മോനെ മോനെ ഒന്ന് നീച്ചൂടെടാ നീചൂടാടാ റീം ഞാ കൊറെേ വിളി പിന്നെ നമ്മക്ക് നമ്മക്കൊര് സമയല്ല്യെ വിൽിക്കണ്ടീന് പിന്നെ നമ്മക്ക ണ്ട ക്കണി കണ്ടെത്യ പിന്നെ മ്മക്ക് റൂമ്കേര്യ ആ ആ പിന്നെ നമ്മള് രാവിലെണ്ട്‌ അക്കളിൽകെ കഞ്ഞൽ അക്കളീതെ പണീ നോക്കണംകണ്ടെത്തി അക്കളീ പിന്നെ നോക്കണം അയിൻ്റെ എടീയിൽ ഇയാളെങ്ങനെ വന്ന് വിളി കണ്ട എങ്ങ്ട്ട് ന്നാലും പറ്റണ മായിരൊരക്കെ വിളിക്കും ആ സമയാവോവോളം കേൾക്കും ഏഴ് മണി ഏഴെക്കാലാകു ആകുമ്പോ ന്നീചിവരും ന്ന്ട്ട് പിന്നെ ഒന്ന് പല്ലേച്ചി ഒന്ന് കക്കൂസി പോയി ചായ കുട്ച്ച് ആക്കമ്പോലേ ചായ കുടിക്ക ആ ചായ കുടിച് കഴുമ്പോ
അയിന് രാവിലല്ല കൂടുതൽ ആൾക്കാരും എർച്ചിക്ക് വരിയാ?
അതന്നെ ങ്ങ്ട്ട് ഈ എട്ടേകാല് എട്ടണി എട്ടേകാലിന്റെടേലയിട്ട് പോവ ങ്ങ്ട്ട് പിന്നെ കടീക്കിഞി എപ്പള എത്തലവോ ഒരാക്കം പോലെള്ള ഒരാളാണ്. ന്ന് കടീക്ക് എത്തീട്ട് കട തൊർന്നിട്ട് കോയിനെ അങ്ങട്ടാക്കി കോയിനെ ഇങ്ങട്ടാക്കിയിട്ടൊക്കെ വെരുമ്പോത്തേക്കന് ആൾക്കാര് ഉം ചാറച്ച് കൂട്ടലൊട്ങ്ങും വേറെട്ന്നേ ങ്ങിട്ട് നാലോയിച്ചോക്കാ ഇങ്ങതൊ ക്കെ കഴിഞ്ഞിട്ട് ചോറ്ന്നാം വരും എപ്പോള് അസ്റ്ന്റെ ശേഷം നാലര ആ സമയത്ത് എല്ലാരും ചോറ് തിന്ന് കെയിഞ്ഞ് കടീകെത്തണ സമയത്ത് മൂപ്പര് കടീക് കടീന്ന് ചോറ്ന്നാവരും ന്നിട്ട് കൊർച്ചേരം റസ്
അതല്ലടീ പെരുന്നാക്ക്ല്ലേ ഛേ പെരുന്നാക്കൊക്കെ നല്ല ചെലവുണ്ടാവൂലേ?
ആഹ് പെരുന്നാക്ക്ണ്ടാവു അപ്പൊ പെരുന്നാക്ക് പിന്നെ പെരീക്ക് വരാതെ അവിടെതന്നെണ്ടാവു. അതിപ്പോ ഒരു രണ്ടീസല്ലേ ആഹ് ആ ഒരു രണ്ടീസം അതൊണ്ട് പ്പെന്താപ്പത് ഈ ദിവസം പോണ പണിക്ക് ദിവസം മര്യാദക്ക് പ്പോണ്ടേ ങ്ങട്ട് ഈ അസ്റിൻ്റെശം വന്നിട്ട് ചോറുംതിന്നിട്ട്
ക്കാരല്ലേ നോമ്പിനൊക്കെ ആൾക്കാര് എ -
ആഹ് ഈ പെര്ന്നാളും നോബൊന്നും പറ്റില്ലല്ലോ അപ്പോളൊക്കെ ഞങ്ങൾ വടല്ലേ
ആഹ് എന്താ ചെയ്യാ
ആഹ് അല്ല അത് ഒരു പൈസ കിട്ടണ സമയ തരലൊ ചെറിയര്നാളും വെല്ല്യരുന്നാളൊക്കെ അങ്ങനട്ട് പോയി എന്ന്ടയെ അ സറിൻ്റെശം വന്നിട്ടേ ചോറും തിന്ന്കാണ്ട് ഒന്നവടെ ക്കെടക്കും കിടന്ന് വെരുമ്പോത്തിന് നേരവടേ അഞ്ചര ആറ് മണിയവുമ്പോ കടീക്ക് പോവൂ അപ്പോതിന് ആൾക്കാര് വെയ്ന്നാരത്തതൊക്കെ വാങ്ങി പോയി മരിവിസ്കരിക്കാ പോയിരുന്ന സമയായില്ലേ. ങ്ങട്ട് ക്കേറിവെരും പതിനൊന്ന് മണി പ പത്തര പതിനൊന്ന് മണി പതിനൊന്നര. പതിനൊന്ന് മണിൽ കൂടാന്നല്ലാതെ ഇങ്ങിട്ട് വരൂല ങ്ങട്ട് മഷ്യന്മാര് നാസാക്ന്ന അങ്ങൻത്തതൊന്നുംല്ല്യ നാസാക്കുല പ്പൊരീക്കൊക്കെ പറഞാകൊണ്ടേന്നരും പിന്നെ എന്താ ത് പെരേക്ക് കൊട്ന്നാ പിന്നെ അമ്മളൊരാവ്യഷത്തിന്ല്ല്യാ പെരേക്ക്ന്തെങ്കിലും അത് ല്യാ ഇത് ല്ല്യാ പറഞ്ഞാല് അതുകൊണ്ടരു ള്ള പൈസഒണ്ട് അവിടുന്ന് പിന്നെ നമ്മുക്കരാവശ്യത്തിന് അത് വന്ന് വന്ന വാങ്ങാനവിനാ അപ്പൊ ഇഞ് പൈസ ഇട്ടട്ടാ ഉം അതാവട്ടെ ഞാപ്പ വിളിക്ക